ആഹ്
ഏഹ് എന്താ വിശേഷം ഇന്നത്തെ
ഇന്നത്തെ വിശേഷം രാവിലെ ഒരു കൊച്ചു മഴ പെയ്ത്
എന്ന്
ആഹ് പിന്നെ വെയിൽ കാണും നല്ല വെയില് കാണും ഇന്ന് ഗോതമ്പ് കഴുകി വെയിലത്തോട്ടിട്ടപ്പം വെയില് പോയി മഴ പെയ്ത്
ഇപ്പൊ വീണ്ടും മഴയായോ
ഇപ്പൊ വീണ്ടും വെയിലായി നല്ല വെയില്
ആഹ് അത് ശരി
ഞാൻ വിചാരിച്ച് ഗോതമ്പ് ചീത്തയായി പോവന്ന്
ആഹ് ഇവിടെ മുളക് ആരത്ത് വെയിലത്തോട്ട് വെച്ച്
ആഹ് ആഹ്
ഒരാഴ്ച കൊണ്ട് ഉണക്കിയ
ആണ
ഏ
ആഹ് കഴുകി വാരി ഉണക്കുവല്ലേ
ആഹ് ഞാൻ കഴുകും
ആഹ് ഞങ്ങളും കഴിവും ഞാൻ അതുകൊണ്ട് ഈ മഴ പേടിച്ച് മഴ തുടങ്ങുന്നതിന് മുൻപങ്ങ് കഴുകി ഉണക്കി വെച്ച് കഴുകി ഉണകി
ഇപ്പണ്ട് പൊടി ഇരിപ്പണ്ട് പിന്നെ ഇപ്പ ഞാൻ വീട്ടിക്കല്ലെന്ന് വിചാരിച്ച് ഇച്ചിരൂടെ വേടിച്ചന്ന് കഴിയേ ഉണക്കിയ ഉണങ്ങാ റായി ഉ ഭയങ്കര വിലായാ ഇപ്പൊ
ഭയങ്കര വില
ആഹ് നേരത്തെ രണ്ട് കിലോ മേടിക്കുന്ന പൈസ ഇപ്പൊ ഒരു കിലോയെ മേടിക്കാൻ ഒക്കത്തുള്ളൂ ആഹ്
ആഹ്
വില കൂടിപ്പോയി
ഇപ്പ വെല ഓടിപ്പോയി ആന്നാ എന്നാ ഞങ്ങള് മേടിച്ച് വയ്ക്കണം എനിക്ക് ഏകദേശം ഓണം വരെയുള്ള പൊടി ഇരിപ്പണ്ട് എന്നാലും എനിക്ക്
ഏ
ഏ ഒരാണ്ടിൽ വെക്കണം
ഉം
ആഹ് പിന്നെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞാ ആ പിന്നെ നിങ്ങക്ക് ഇന്നാ രാവിലെ ആർക്കും എങ്ങും പോണ്ടാത്തോണ്ട് ചോറൊക്കെ പതുക്കെ വെക്കത്തൊള്ളു അല്ലേ
ചോറ് അരി വെന്ത് ഇപ്പം
ആഹ് ആഹ് ആഹ്
ഞാൻ എന്നും ആശുപത്രി പോക്കക്കെ അല്ലേ അ വെച്ച് വച്ചിട്ട് പോവും രാവിലെ ചോറ് കറി എവരൊക്കെ ആയിക്കും വെക്കും
ആഹ് ആഹ് ആശൂത്രി നിനക്കെന്തര് പനിയാ
പനി അല്ല പനി ആയിരുന്നിപ്പോ സുഖോ ഉണ്ട്
ആന്നാ
ന്യാ ബ് തൈറോഡ് ടെസ്റ്റ് ചെയ്യാനും അയിനൊക്കെ അങ്ങ് പോവും ഞാൻ
ആ തൈറോഡ്
ടെസ്റ്റ് ചെയ്യാൻ പോവും പിന്നെ എനിക്ക് തല ചുറ്റലൊക്കെ ആരുന്ന്
അതെന്താ തൈറോഡ് കൂടിയാ തൈറോഡ് കൂടിയാ തലച്ചുറ്റലെന്താ
രുടും ഇപ്പൊ നൂറ്റി പന്ത്രണ്ടരായായി കഴിക്കുന്നത്
ആന്നാ
ഉം നൂറ്റി പന്ത്രണ്ടരയായി കഴിക്കുന്നത് അത് മാസതോറും നോക്കണം ഇപ്പൊ
ആഹ്
ആ ഹാ
ഇന്റെ കൂട തല കറക്കോക്ക വന്ന് പിന്നെ അതിന് എല്ലാതെ കുട്ടികളെ നോക്കി അത് പിന്നെ ഇയർ ബാലൻസിന്റെക്കെ ആന്ന് പറഞ്ഞ് അയിന്
ആ ൻസിന്റെ ആയിരിക്കും തല തല കറക്കം അല്ലേ
ആന്ന് ഉം വേറെ എല്ലാ ടെസ്റ്റ്കളും നോക്കി അയിനൊന്നും കുഴപ്പം ഇല്ല അന്നേരം ഈയർ- ബാലൻസിന്റെയാന്ന് പറഞ്ഞു ഉം ആഹ് - ഫിസിയോതെറാപ്പിയെക്കെ ചെയ്യണോന്ന് പറഞ്ഞ്
ആഹ് ഫിസിയോതെറാപ്പി അതില് അതിലെങ്ങ് മാറും
വ് അങ്ങനെ ഇപ്പൊ അത് ചെയ്യാനൊക്കെ പോയിയേ ഇപ്പൊ ഞാൻ
തെ അതെങ്ങനാ ചെയ്യുന്നേന്ന് കാണ് മനസിലാക്കി വച്ചിട്ട് നമ്മള് വീട്ടിരുന്നങ്ങ് ചെയ്താ മതിയടി
ചെയ്താ മതി ആഹ് -
ആഹ് പക്ഷെ എനിക്കത് ഒരിക്കെ പറഞ്ഞന്നതേ ഒള്ളാരുന്ന് ആ ഡോക്ടറേ പിന്നെ ഞാൻ ഇത് എനിക്ക് തല കറങ്ങിയ മ് ആ നമ്മക്കൊരു തോ ലക്ഷണൊക്കെ നമുക്ക് തോന്നുവല്ലോ
ആഹ് -
അപ്പോഴ് ഞാനീ എക്സർസൈസ് ഞാൻ തന്നെയങ്ങ് ചെയ്യും
ഏഹ് -
അന്നേരങ്ങ് മാറും
ഉം പിന്നെ ഈ യോഗക്കാത്തും ഒക്കെഒണ്ട്
ഏഹ്
യോഗക്കാത്തേ യോഗ ചെയ്യുന്നേനകത്തൊക്കെ ഇങ്ങനെ അവര് കാണിച്ചു തന്നതുപോലക്ക ഒണ്ട്
ഓഹ് ഓഹ് -
ഞാനീ പൊക്കോട്ടിരുന്നേരിന്ന് ഇപ്പൊ ഇനി സമയില്ലാത്തോണ്ട് ഞാൻ പോകുന്നില്ലേ ഇന്നൊന്ന് പോവാനിരിച്ചതാ ആഹ് ഒണ്ട് ഇവിടെ ഒണ്ട് ആഹ് ഒണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നടംഒണ്ട്
ആഹ് അത് ശരി ആഹ് രാവിലെ തൊടങ്ങോ-
ഇതാ ഒരു മണിക്കൂറേ ഒള്ളൂ
അല്ലടി നിങ്ങൾക്ക് നിനക്ക് ഇപ്പൊ പിന്നെ ബാലേന്ദ്രണ്ണൻ ജോലിക്കൊന്നും പോവുന്നില്ലല്ലോ പോന്നാ-
പോണ്ന്ന് ഇല്ല എന്നേ പോന്നില്ല
ആഹ് അതാ അന്നേരം പിന്നെന്ത് ആഹ് രാവിലെ കാപ്പിയൊക്കെ ഒണ്ടാക്കി വെച്ചിട്ടങ്ങ് പോയാ പോരെ
ആഹ് പോവാം വിശേ ഇന്ന് ഇല്ല പ്രൈവറ്റ് ബസ്സില്ലല്ലേ
ആഹ്
അത് അതുകൊണ്ടന്നാ അങ് മടിച്ചത് അല്ലേ പോയേനാര്ന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇപ്പൊ ഇപ്പൊ വേറൊരടത്ത് ഫിസിയോതെറാപ്പി ഫ്രീ ആയിട്ടുണ്ട് അവിടേം പോവുന്ന്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാനൊരൂസം എനിക്കറിഞ്ഞൂടായ്ര്ന്നു ഇത് ഇയർ ബാലൻസിന്റെ ആണെന്നെ
ആഹ്
അത് ഞാം കെടന്ന്ട്ട് എനിക്ക് നോക്ക്യേപ്പം ഈ എന്താ മേലത്തെ തട്ടെല്ലാം കൂടെങ്ങനെ മൊത്തം കറങ്ങ്ന്നകണക്കെനിക്ക് തോന്നുന്നത് കേട്ടാ. ഇവടെ വെച്ചല്ല ഞാൻ മോന്റവടെ നിക്കുമ്പോഴേ
ഉം
മേളത്തേ ഈ- എല്ലാം കൂടിങ്ങനെ കറ ങ്ങുന്നകണക്കെനി തോന്നി ഞാനെന്തായാലും കെടന്നെടത്ത്ന് എണീറ്റില്ല ഞാൻ അവടെ- തന്നങ്ങ് കെടന്ന് അങ്ങനെ- ഒത്തിരി നേരം കഴിഞ്ഞ് വന്നപ്പോ അന്നെരം അവനെണീറ്റ് വന്നപ്പം അവം പറഞ്ഞു അമ്മേ ചെലപ്പോ ബി പി ടെ എങ്ങാണ്ടും ആയിരിക്കും ആയന്നാ ഞമ്മക്ക് കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞു അന്നേരം എനി ക്ക് ബ പി ഇല്ലായിര്ന്ന് ബി പ്പിക്ക് ഞാൻ മര്ന്നും കഴിക്ക്ന്നില്ലായിര്ന്ന് അങ്ങന പിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സില് ഓർമ്മ വന്ന് അല്ല ഇതിന്റെ ആഹ് ഇയർ ബാലൻസിന്റെ ആണെന്ന് അങ്ങനെ ഞാൻ അവടെ രണ്ട് മിനിറ്റ് ആഹ് കെടന്നും വെച്ച് പിന്നെ ഞാ ഇങ്ങനെ പിന്നെ വായ് എക്സർസൈസ് ചെയ്യാൻ തൊടങ്ങി ചെയ്യാൻ തൊ തൊടങ്ങി ആയേരം കൊറേ നേരം കഴിഞ്ഞ് രണ്ടൂന്ന് പ്രാവശ്യോക്കെ ചെയ്തപ്പഴത്തേക്കും അങ്ങ് - കൊറഞ്ഞു കൊറഞ്ഞു വന്ന് ന്നാലും ഞാഎഴ്തി റ്റില്ല എനിക്ക് പേടി വീണു പോവോന്നേ
ഏഹ്
അങ്ങനെ പിന്നെ അന്ന് അവള് ലീവ് എട്ത്ത് മരുമോളെ ആഹ് ലീവ് പിന്നെ അവള് പോവാതെ നിന്ന്
അങ്ങനായി ത് ഇപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്യാനൊക്കെ പൂക്കോട്ടൊക്കെ ഇരിക്ക്യാ രാവിലെ പോയാ ഉച്ചയാവും വരാൻ ഇന്ന് പോവാഞ്ഞതാ ഞാൻ
അത് ശെരി ആഹ് ആഹ് ആഹ് ആഹ് ഈ പ്രൈവറ്റ് ബസ്സില്ലാത്തോണ്ട്. ആഹ്
കാഴിക്കോട്ടിലൊക്കെ ശെരിക്കും ആളായിരിക്കും
ശെരിക്ക് ആള് അല്ലേലും ഇപ്പൊ അതിനകത്ത് ഭയങ്കര ആള്തന്നാ അല്ലാതെ നമ്മള് എവിടേങ്കിലും പോകാൻ ചെന്നാല് ഇതിനകത്ത് ഞമ്മക്ക് കേറാൻ പറ്റാത്ത കണക്ക് വാതില് വരാ ആള് നിക്ക ആഹ് ആഹ് പിന്നെ
അത് കൊണ്ടക്കെ മടിച്ചതായിരിക്കും
ആഹ് കൊച്ചെന്തായ്ന്ന്
കൊച്ചിനെ അംഗൻവാടി കൊണ്ടാക്കി ചച്ച കൊണ്ട്പോയി ഉം വോ പൊക്കോളും ഇന്നലെ പോയില്ലാര്ന്നു ഇന്നലെ അയിനെ വിട്ടില്ല ആഹ് ആഹ്
ആഹ്
ന്ന്കൊണ്ടാക്കി
കൊറേ പിള്ളേര്ണ്ടോ അംഗൻവാടി
അഞ്ചാറ് പേരൊണ്ട്
ആഹ് ആഹ് ആഹ്
അട്ത്തട്ത്ത് അങ്ങൻവാടികളാ അത് കാരണം പിള്ളാര് കൊറവാ.
അത് ശരി ആഹ് ആഹ് ആഹ്
ഇവിടെതാ ഹെൽത്തിന്റെ അടുത്ത് അമ്പലത്തിന്റെ അപ്പുറം ഹെൽത്ത് അതിന്റെ അടുത്ത് ഒരു അംഗൻവാടിയ ഉണ്ട് പിന്നെ നമ്മളാ വണ്ടി പോകുന്ന റോഡിന്റെ ചിരിയപ്പുറത്ത് അവിടെ എരണോണ്ട്
ആഹ് അത അവരെ എന്താടാ അങ്ങനെ അടുത്തടുത്ത് കൊടുത്തത്
ആഹ് അടുത്തടുത്താവിടപ്പൊ അങ്ങനെ അ പിള്ളര് കുറവാ അയിപ്പയ്യേ
ആഹ് അടുത്തടുത്തൊന്നുമല്ല ആഹ് അംഗൻവാടിയണ്ട് ഇഷ്ടം പോല പക്ഷെ അടുത്തടുത്തൊന്നുമല്ല
ഇപ്പ എന്ത പിന്നെ ഇവിടെ ഒരു കായൽ വേർത്ത് വിടരണണ്ട് നമ്മള പിന്നെ ഇറ ഇങ്ങെ പാടുകൊണ്ട് അങ്ങോട്ട് വിടത്തില്ല അവിടോക്കെ അടുത്തുള്ള പിള്ളോരൊക്കെ ഉണ്ട്
ആഹ് ആഹ് ആ്ഹ് ഉ ഉ മോള് വരാറുണ്ടാ മോള് വ
മോ ആ വല്ലപ്പഴൊക്കെ വരും വല്ലപ്പഴൊക്കെ വരും
ആഹ് അവവിളാമ്മ എന്താത്തിനോഓടിക്കന്ന്
അവളെ മോനെ പൊന്നിലായി
ഒന്നിലായ ആഹ് ആഹ് ആഹ് ആഹ്
ഏഹ് എട്ട് മണിക്ക് അവ അവർക്ക് അവർക്ക്വിടെ വണ്ടി വരും
ഓ ഓ
അച്ച മണിയിയാവും തിരിച്ച വരെ അഞ്ച മണി ആവും തിരിച്ച വരാ
ആഹ്
ഉം
ആഹ് പിന്നെ വേറെ എന്താണ്ട് വിശേഷം
പിള്ളേരുണ്ടോ അവിടെ
ഞാൻ പറഞ്ഞില്ലേ ഒരാള ഉണ്ടടി
ഉ പിള്ളേർ പഠിക്കാൻ പോന്നോ
പഠിക്കാൻ പോകുന്നത്
എവിട പോന്ന് പഠിക്കാൻ
അതങ്ങ് ഒത്തിരി ദൂരോട്ടാ വണ്ടി വരും
ആന്നാ രണ്ടു പേരും വണ്ടിയിലാന്ന പോന്നത് ആഹ ശരി ഒന്നിലായോ അതോ
അവർ നാലിലായി
നാലിലായി ഇളയതോ
ഉ എവളെവ യു കെ ജി
അത് ശരി രണ്ടുപേരെ വിട്ട കഴിഞ്ഞാൽ ജോലിയില്ലല്ലേ
ആഹ ആഹ പിന്നെ ജോലിയൊന്നുംല്ല
ഉം
നന്ന വിരിക്കുന്നു
ഉ
അവർക്കിപ്പ അവിടെ വീട് പണിയാൻ തുടങ്ങിയില്ല ബാക്കി പ്ലാൻ വര അങ്ങനെയുള്ള ബാക്കി പുറത്തു നിന്നുള്ള പരിപാടികളൊക്കെ ഓരോന്നോരോ നോപ്പിച്ചോണ്ട് വരുന്നവര്
ഉം അ ശരി എവിടെ ചവറ ചവറ
അല്ല അല്ല അല്ല പിന്നെ അവരെടുത്ത ആ അവര് അവരെ സ്കൂളിന്റെ അടുത്താ വീട് വെക്കുന്നത് അവർക്ക് പിന്നെ അവിടെ പണിഞ്ഞ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അവര് തന്നെ പോക്കോളൂ ഇപ്പം പിന്നെ അവര് വലിയ പിള്ളോരും കൂടയില്ലേ
ഉം
അതുകൊണ്ട് ഇനിയിപ്പോ അവര ആരും കൊണ്ടാക്കാൻ നിൽക്കണ്ട അവിടെ പോയാ അടുത്ത വർഷം സ്കൂളുറപ്പൊക്കെ യിരിക്കും
അത് ശരി
അങ്ങനെ നിക്കുന്നു
ആഹ്ആഹ് ആഹ് പിന്നെ ഇവിടന്ന് ന്നെ അവിടന്ന് പിന്നെ ബാലചന്ദ്രനണ്ണൻ വെറു വെ വെറുതേ നിൽക്കുവാന്നോ?
വെറുതേ നിക്കുവാ.
ആഹ് ശരി ആഹ് ആഹ് പിന്നെ മീനൊക്കെ നിങ്ങക്ക് അവിടെ കൊണ്ടുവരുവോ?
കൊണ്ടുവരും കൊണ്ടുന്ന് ഓരോന്ന് അങ്ങ് മേടിക്കും.
ആഹ് ഇവിടെയും അത് തന്നെ. കൊണ്ട പോന്ന വരുന്നവരെന്നങ്ങ് മേടിച്ചു വെക്കും. അതുകൊണ്ട് രാവിലെ ജോലി അങ്ങ് തീരും.
ആ രാവിലെ ജോലിത്തീരും.
ആഹ് ആഹ് രാവിലെ ജോലി അവർ വേട വെട്ടി കഴുകി വെച്ചേക്കുക. ഇനിയിപ്പം വരത്തതേ ഉള്ളൂ മീൻ ഇതുവരെ വന്നിട്ടില്ല.
ഉം ഹ്
അന്നേരം ഇന്നലെ മേടിച്ചതുണ്ടായിരുന്നു അതിനെക്കെറി വെച്ചുവച്ച്
ആഹ് ഇവിടെ ഞാൻ കറി വെച്ചില്ല. കണ്ടിച്ചൊക്കെ വെച്ച്.
ആഹ് അവൻപിന്നെ ശനിയാഴ്ചയോ അപ്പം രണ്ടാ ശനിയാഴ്ച ആയതകൊണ്ട് ശനിയാഴ്ച വരും.
ഉം. രണ്ടു പേരുകൂടെ വരുവോ? അതോ?
ആഹ് രണ്ടുപേരും വരും. അവക്കും പോണ്ടല്ലോ ഈ ശനിയാഴ്ച. ആ പിന്നെ കൊച്ച യു കെ ജി, യു കെ ജിയിലായി. ആഹ് ആഹ് ആഹ് പിന്നെ പിന്നെ വേറെ വേറെ വിശേഷം എന്ത്?
വേറെ എന്തോ വിശേഷം വേറെ മറ്റേ മോള് ആഹ് ശരിയെന്നാ.
പിന്നെ വിളിക്കാം.